ആഹ് പറയ് എന്തായിരുന്നു ആഹ് കേക്കാണ്ട് ഇല്ല
എന്തെ നെറയില്ലേ
ഇല്ല മോള് സ്കൂളിലേക്ക് പോവാന്ണ്ടായിരുന്നേ ഫസ്റ്റീസല്ലേ അപ്പൊ പോരൻ്റ്സിനോട് കൂടെ ചെല്ലാൻ പറഞ്ഞാരുന്നു
ഉം ഇപ്പോ എല്ലോടത്തും ഉണ്ട് ഈ പ്ലസ്ണ്ണായാലും പ്ലസ് ടു കാരൊക്കെ പിന്നാലെ പേരൻ്റ്സിനെ വിളിക്കല് ആളിനെ മെനക്കെടുത്താൻ വേണ്ടീട്ട് ഓരോരോ ഇത്ണ്ടാക്കെയാണ് ഇപ്പ ഇവര്
പോയതാ ഇപ്പളാ ഇന്നിട്ട് വരുന്നേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പെരേത്തെ
ചോർന്നിട്ടില്ല അപ്പൊ
ഇല്ല ഇല്ല ചോറ് രാവിലെ വെച്ചച്ച് പോയീന് കറി വെക്കണം
ഉം അല്ല ഞാൻ ചോർന്നിട്ടില്ല ഞാനിതാ ഇവടെ ഇരിക്കണ് കുട്ട് ട്ടി പർഞ്ഞിട്ടെ കുട്ടിക്ക് പാൽ കൊടുക്കാ ഇപ്പൊ ചോറ്ന്നാൻ ആയിട്ടില്ല ആഹ് ഓള് സ്കൂള് പോയി
ഇന്ന് കരഞ്ഞോ
എന്നും കരച്ചില് പതിവല്ലേ
അതെ
ടൈം ടേബിളില് ഉള്ളതാണ് അത് മാറ്റാൻ പറ്റൂല ഉം അല്ല എന്നിട്ട് എന്താ പറഞ്ഞെ സ്കൂളി ചെന്നിട്ട്
അവിടെ ചെന്നിട്ട് എന്താ ഫോണ് കൊണ്ടരുത് ഫോണ് കൊടുന്നാ പിന്നെ ഇനീ ഓര് പ്ലസ് റ്റൂ കഴിഞ്ഞിട്ടാണ് എത് തരുള്ളൂ പിന്നെ ഡ്രെസ്സിങ്ങ് ഭയങ്കര മാന്യതയോടെണം ജീൻസ് ഒന്നും ഇടാൻ പറ്റില്ലാന്ന്
ജീൻസൊന്നുട്ടില്ലെങ്കി പിന്നെ പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് എന്താ എടുത്തു കൊട്ക്കാ ഇനിയിപ്പോ പുതിയ ഡ്രസ്സ് കൊടുക്കണ്ടി വെരും അലമാര തൊറന്ന ന്നാ അയില് നെറച്ച് ജീൻസും ടോപ്പ് മാത്രേ ഒള്ളൂ ആരപ്പാ ചുരിദാറും ടോപ്പൊക്കെ ഇട്ട് നടക്കുന്നത്
എങ്ങനെയാ ഒന്നുല്ലെങ്കി ഈ ചൂടത്തൊക്കെ ചുരിദാറൊക്കെ ഇട്ട് സ്കൂളിക്ക് പോയി കുത്തിയിരിക്കയാ ചൂടല്ല എന്നാലും ഇന്ന് കൊറച്ച് ചൂടില്ലേ
ഉം ഉം ഇന്ന് കൊറച്ച് ചൂടുണ്ട് പറയും പോലെ
ഈ വെയിലത്തൊക്കെ ചുരിദാറിട്ട് പോന്നെ കല്യാണോ
ആഹ് എന്നിട്ട് ഓൾക്ക് ഡ്രസ്സുണ്ടോ
ഡ്രസ്സ് ഇല്ലാ ഓള് അങ്ങനത്തെ ഒന്നും ഇടാറില്ലേ
ആഹ്
ഫുള്ള് ജീൻസും ടോപ്പന്നെ ടീഷർട്ട്
ഇതുവരെ ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നും ഈ ജീൻസ് ടോപ്പന്നെയല്ലേ ഇടല്
അതാ കഷ്ട്ടേ ഓരോരുത്തരെ കംഫർട്ട് ഇള്ളതല്ലേ ഓരോരുത്തര് ഇടാ ഈ ടീച്ചർമാരിപ്പങ്ങനെ
അല്ല ഞ് ജീൻസ് ഏഹ് ഡ്രസ്സ് മാന്യായിട്ട്ള്ളത് ധരിക്കാ അതൊക്കെ ശരി എറക്കെള്ളതൊക്കെ ഇടണം പക്ഷെ ഈ ജീൻസ് പാന്റ് ഇടാൻ പറ്റില്ലാന്ന് പറയണത് കൊറച്ച് ബുദ്ധിമുട്ടാണ്
പിന്നെ ഇനിയിപ്പോ ഓരോ പോലെ സാരി ഉടുത്ത് പോണ്ടിവെരും
അല്ല ഇപ്പത്തെ കാലം നോക്കണ്ടേ കുട്യോളിപ്പോ അങ്ങനല്ലെ നടക്കണത് അപ്പ ഇനി ഇ ഇവിടരുതന്ന് പറഞ്ഞാല് ആഹ് എന്താ ഇറക്കുള്ള കുറച്ചൊക്കെ ഇറക്കുള്ള ടീഷർട്ടൊക്കെ ഇടണണൊന്നും കുഴപ്പമൊന്നുമില്ല
ഉം ഇന്നീക്ക രണ്ടീസണ്ടാവും
ഉം ഏതങ്കിട്ട് ഉച്ചക്ക് ഉച്ചക്ക് പുറത്തൊക്കെ വിടുവോ കുട്ടികള എവിടന്ന്
ഉച്ചക്ക് ഒന്ന് പുറത്ത് പോകാൻ പാടില്ല നിർബന്ധമായിട്ട് ഫുഡ് കൊണ്ടുവരണം ഫുഡ് കൊണ്ടന്നില്ലേ പാരൻറ്സ് ഉച്ചയ്ക്ക് കൊണ്ടന്ന് കൊടുക്കണം ഇവരി ഇങ്ങനെ കൈയിട്ട വാരി കഴിക്കാത്രേ അപ്പൊ കൊടുന്ന കുട്ടിക്ക് കിട്ടണില്ലന്ന് അപ്പൊ ഇ്പില എന്താ എന്തായാലും ഡെയിലി ഫുഡ് വേണം ഫുഡിനു വേണ്ടി പൊറത്തേക്ക് ആയക്കൂല്ല ഉച്ചക്ക് പിന്നെ അങ്ങനെയൊക്കെ
ആഹ് ഫുഡ് കൊണ്ടുവരാൻ പറയണത് കുട്ടികള് നല്ല പോലെ ചോറിനായിട്ട് ഇപ്പം എങ്ങനെങ്ങനും ഉറക്കം തൂങ്ങിയിരിക്കും ഉച്ചക്ക് ശേഷേ
ഉം, ആ ചോറ് അദ്യക്കെ ഞാൻ ഓര കൂടെത്തേെ നിൽക്കുള്ളൂ പക്ഷേ ഡ്രസ്സിങ്ങിന്റെ കാര്യമൊന്നും പറയുന്നത് ഒക്കെ വലിയ താല്പര്യപ്പെട്ട
നമ്മളിപ്പോ കുട്ടികൾക്ക് ചോറാക്കി കൊടുക്കണ നമ്മുടെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ അപ്പോ ബാക്കിയുള്ള പക്ഷെ അങ്ങനെ തിന്ന്മ്പോ ഒരു രസമാണ്, അത് വേറെ നമ്മളൊക്കെ ഇപ്പോ കോളേജിൽ പോകുമ്പോളും അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത്
ആതെ അങ്ങനെ പുതിയ ഓരോ നിയമമൊക്കെ
എല്ലാരും ചോറ് കൊണ്ട് വരണെങ്കി ശെരി പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം അവർ പറഞ്ഞതക്കെ അത്ര അംഗീകരിക്കാൻ പറ്റുന്നില്ല.
നമുക്കും പറ്റുന്നില്ല, ഇപ്പൊര് ആരവന്നപ്പോ ഉക്ക്ണ്ടന്നില്ല അപ്പൊ സ്കൂള് ഒന്ന് മാനേജ്മെന്റ് ആക്കി ഒക്കെപ്പാടെ അതാപ്പോ
ഉം, അല്ല അപ്പോൾ എന്താണ് ബുക്കൊക്കെ കിട്ടിയാ, യൂണിഫോമൊക്കെ.
യൂണിഫോം കിട്ടിയില്ല യൂണിഫോമിന്റെ കളറൊക്കെ രസുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ ഓ റെഡിമേട് ആയിട്ട് എങ്ങനെ ചേരിനെന്നാണാവോ നാളെ കിട്ടുന്ന പറഞ്ഞേ, ഇനിപ്പ ഈ ആഴ്ച ഫുള്ള് ഉച്ചവരള്ളത്രേ
നാളെ ഇനി പേരൻറ്സ് പോണോ
ഏഹ് നാളെ പോവണ്ടാ ഫസ്റ്റ് ദിവസം ആയണ്ട് ഇന്ന് മാത്രം പിന്നെ ക്യാമറ വെച്ചുണ്ട്, പന്ത്രണ്ട് ക്യാമറ ഉണ്ട്
പന്ത്രണ്ട് എണ്ണമോ
ക്യാമറ ഉണ്ട് അത്രേ പിന്നെ പോരത്തതിന്, സെക്യൂരിറ്റി ഇപ്പ ഉണ്ട് അവിടെ.
ഉം, ഞമ്മടെ സെൻററിലും കൂടി ഇല്ല ഇത്ര തോന്നെ ക്യാമറ
സത്യം അയിന് മാത്രം ഉണ്ടെങ്കിലും തെരക്കാടില്ല ഈ സ്കൂള്.
ഉം, അല്ല കുട്ടികളെ ശ്രദ്ധിക്കണ നല്ലതോക്കെ തന്നെയാ. പിന്നെപ്പ അവിടെ എപ്പോഴും അടിയല്ലേ അതുകൊണ്ടാവും.
അതെ അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞിക്കണേ. അങ്ങനെ എന്തങ്കിലും അങ്ങനെ എന്തേലും ഉണ്ടായോ പിന്നെ സ്കൂൾക്ക് അങ്ങനെ കേറാൻ പറ്റില്ല, നേരം വൈകി വരരുത്, നേരത്തെ കയറ ടൈമിനെത്തണം അതൊക്കെ പിന്നയും കുഴപ്പില്ല.
നമ്മളൊക്കെ ഉം, നമ്മളൊക്കെ ന്യൂജൻ പേരൻസായ കാരണം ഒക്ക് അതിന അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും, പഴയ കാലത്തുള്ളവർക്കൊക്കെ അപ്പൊളും അത്. സപ്പോർട്ട് ചെയ്യണവര് തന്നെ ആവും
അതെ അവിടെ ടീച്ചർമാരും ഫുള്ള് വയസ്സായ പെണ്ണുങ്ങളാണെ, പിന്നെ എങ്ങായിട്ടുള്ളവര് കുറവാ.
ആം അവളടെ ക്ലാസ് ടീച്ചർ ആരാ? എന്താ പേരെന്താ?
ആഹ് എന്തോ ഭാവന, ഭാവന നല്ല ഭംഗിയള ടീച്ചറാ, ഒരു ചെറിയ പെൺകുട്ടിയാ
ഉം ഓൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ ചെന്നപ്പോ, ആരെങ്കിലും കിട്ടിയാ?
ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇല്ല പറഞ്ഞന്ന പറഞ്ഞെ, അവൾക്ക്ഉണ്ടായിരുന്നു ഇനിയിപ്പോൊ പുതിയ ഏതേലും കുട്ടികുള്ള നാളെ പോയിട്ട് മുണ്ടണന്നും പറയിണ്ട് ഒക്ക പറഞ്ഞ അവളന്നെ സമാധാനിക്ക്ണ്ട്.
ആ മോൾക്കൊരു തരം മാനസികാവസ്ഥയാണ് ഉം മെന്റൽ പ്രോബ്ലം ആണ് മിക്കവാറും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വെരും.
വേണ്ടി വരുട്ടാ അത് ശരിക്കും എന്തൊരു വൽയൊരു പ്രശ്നാണത്.
അവള് എടക്കെടക്ക് ഇരിന്നിട്ട് ഓരോന്ന് ഇങ്ങനെ ആലോയിക്കണ കാണാ
അത് ടെൻഷൻ ആയിട്ടാണെ ആ കുട്ടിക്ക് വെറുതെരു ടെൻഷൻ വെറുതേ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കാ. ഇപ്പൊ കല്യാണത്തിന് പോവാണ്ട് വിചാരിക്കുലോ ആ കുട്ടിക്ക് പത്തീസം മുന്നേ അതിന് പ്ലാനിങ് തൊടങ്ങീണ്ടാവും.
ഏഹ് അപ്പ വേറ ഒരു പണില്ലാത്തോരു ക്ക എന്തേലൊക്കെ ഒരു പണി വേണ്ടേ അതുകൊണ്ട് ചെയ്യണതാവും പെരേലത്തെ ഒരു പണി അവൾ എടുക്കൂല്ലല്ലോ
ഏയ് ഇല്ലില്ല ഭയങ്കര മടിച്ചിയാ
മടിച്ചിയന്നെയാണ്
പണി പണി പറഞ്ഞാ ചെയ്യൂട്ടോ പക്ഷേ അങ്ങനെ ഓളോട് അങ്ങനെ ആരും പറയാറില്ല അത് പിന്നേരോളു ചെയ്യാത്തും
ഉം ഇന്നലെ ഉസ്താദ്മാര് ചൊവ്വേ എന്തേലും സഹായിക്കൊക്കെ ചെയ്തോ
ഉസ്താദ്മാര് ചെലവിന് സഹായിക്കോന്ന് ചോയിച്ചാല് ആ പത്തിരി ഒക്കെ ഇങ്ങനെ പര ത്തി തന്ന്
പരത്തുന്ന് വെച്ചൊണ്ടോ
ആ പരത്താന് ഷേപ്പ് ചെറുതായിട്ട് അങ്ങട്ട് ഇങ്ങോട്ടും മാറും എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പരത്തിത്തെരും
ചുടാനോ ആ ചുടാനോ പത്തിരി ചുടാന്
ചുടാന് അറിയാം പക്ഷേ മറിച്ചിടാൻ അറിയില്ല ചട്ടുകം പ്രോപ്പർ ആയിട്ട് യൂസയ്യാൻ അറിയില്ല
അല്ല ഈ ചുടലന്ന് പറഞ്ഞാ ഈ മറിച്ച് ഇടല് തന്നല്ലേ അല്ലാതെ പിന്നെ ഇപ്പൊ എന്തേ ചുടല്
അതാണ് പക്ഷെ കരിയാതെ നോക്കാനൊക്കെ അറിയാം
ഉം കരിയാതെ നോക്കണങ്കി നേരത്തിന് മറിച്ചിടണ്ടേ
അയിന പറഞ്ഞെ മറിച്ചിടാൻ അറിയില്ലാന്ന്
ഉം
ചട്ടുകം പിടിക്കാനറിയില്ല
ഉം ഹാവു അതെല് അതേന്ന് മെച്ചവുണ്ടല്ലോ അന്റെ മകൾക്ക് ഉം എന്നിട്ട് പിന്നെന്താ ഉം അല്ലാ ഹ് എന്താ യൂണിഫോമിന്റെ കളർ എന്താ
യൂണിഫോമിന്റെ കളറ് ഒരു വൈറ്റൊരു ഡിം ഡിമ്മ് കളറ് ഒരു ഓഫ് വൈറ്റ് ഒക്ക മാതിരി ഓഫ് വൈറ്റും വെള്ള കളറ് അങ്ങനെ പിന്നെ സിമന്റ് കളറും അങ്ങനത്തൊരു കളറ്
ആ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾത്തെ യൂണിഫോം ഒരു രസം ഉണ്ടായിരുന്നില്ല
ആ ശെരി ഒരു നീല
ഉം ഞങ്ങളൊക്ക പഠിക്കണ കാലത്തുള്ള യൂണിഫോമെന്ന് പറഞ്ഞാൽ നല്ല യൂണിഫോമോഡായിരുന്ന്
ആ
ഇനിപ്പൊ യൂണിഫോം അവര് എന്തൊക്കെ നിബന്ധന വെച്ചിട്ടാണാവോ എറക്കണത് വേണങ്കി വല്ല പർദ മോഡലൊക്കായിരിക്കും
ഇക്കും തോന്നേണ്ട് പർഞ്ഞ് പാന്റ് പലാസ പോലെ അടിക്കരുത് എതൊക്കെപ്പോ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ
പാന്റ് ലൂസ് ആക്കിയടിച്ചാലും പ്രശ്നം പിന്നെ ജീൻസ് പാന്റ് ഇട്ടാ അവർക്കെന്താ കൊഴപ്പം
ഇക്ക് അതാ മനസ്സിലാവാത്തെ
യൂണിഫോമിന്റെ പാന്റ് ടൈറ്റ് ആക്കിട്ടിടാ ജീൻസ് പാന്റ് ഇടാനും പാടില്ല ഇതൊക്ക ആ ഇതൊക്കെ എന്ത് എന്താ അവര് ഉദ്ദേശിക്കണന്ന് മനസ്സിലാവണില്ല
അല്ല ഇതൊക്കെ കേട്ട് ഇപ്പഴത്തെ കാലത്തെ കുട്ടികളൊന്നും നിക്കുവൊന്ന് തോന്നുന്നുണ്ടോ ഓരിക്ക്
അവിടുത്തെ എച്ചം ആരാപ്പൊ
സെലീന പറഞ്ഞിട്ടൊരു പെണ്ണ്
ആഹ് ആഹ് ആ ടീച്ചറെ എനിക്കറിയാം അത് കൊറച്ച് സി സ്ട്രിക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് ഭയങ്കര മിടുക്കിയാണ് ഈ ഫോണ് കൊണ്ടുവരാൻ പാടില്ല ഫോണ് കൊണ്ട് പോണോണ്ടെക്കും താല്പര്യം ഒന്നുമില്ല പക്ഷെ എന്നാലും എപ്പളെങ്കിലും എന്തേലും ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോ ഫോട്ടോ എടുക്കാനൊക്കെ ഫോണന്നെ വേണ്ടേ നമ്മളിപ്പോ എപ്പളും
ക്കോ അങ്ങനെ ഓരൊ പരിപാടിക്കൊക്കെ ഫോൺ തന്നെ വാണ്ടേ
ആഹ് എല്ലാ കാര്യങ്ങളും ഞമ്മടെ മെമ്മറില് സൂക്ഷിക്കണം ന്നൊക്കെ ഓരന്നെ പറയും ഓക്കാ ച്ചിരി കളറാണ് ഒക്കത്തിനും ഒരിത് വേണ അത് വേണന്ന് ക്കെ അപ്പ ഇനി ഫോട്ടോന്ന് എടുക്കാതെ നിന്ന ഓര് ഫോണ് തരുവോ ഫോട്ടോടുക്കാന്
ആഹ് കൊമേഴ്സ്ത്തെ ടീച്ചറ് കൊഴപ്പല്ല്യത്ര പക്ഷെ ഹ്യൂമാനിറ്റീസ്ത്തെ ടീച്ചറാണേ ഈ ഡ്രസ്സിന്റെ കാര്യം ഇങ്ങനോരോന്നിങ്ങനെ പറയണത്
ആഹ് അത് ഇടുന്നോണ്ട് കൊഴപ്പൊന്നുണ്ടാവൂല്ല്യ ഓരിങ്ങനെ പറയല്ലേ
ഉം
ഞങ്ങള് പഠിക്കുമ്പം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളാണ് ഇപ്പൊ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യില്ലേ ആഹ് സമയത്ത് ഞങ്ങള് പറഞ്ഞത് ജീൻസിന്റെ പാന്റിടരുത് അങ്ങനിടരത് ഇങ്ങനിടരുതെന്ന് പറ കുട്ടികളിട്ടോണ്ടു വരൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെയാണെച്ചാ ഒരു ഫ്രഷേസ് ഡേ പോലും അവിടൊണ്ടാവൂല്ല
ആഹ് ഈ റാഗിംഗ് കാരണാണ് ഇപ്പൊ ഇവരിങ്ങനൊന്നും ഇടണ്ടാന്ന് പറയണത് അവര്ന്ന് പറയൂത്രേ ബട്ടൻസിട് അങ്ങനൊക്കെ പറഞ്ഞീരുന്നവിടെ
ഉം ഓരിപ്പ പറയെച്ചിട്ടിപ്പൊ ബാക്കിയൊള്ളോര് ഓരിപ്പ തൊക്കെ ഇട്ടിട്ട് തന്നെയാവും വന്നിട്ടുണ്ടാവുക
ആഹ് ഇതിപ്പോ ഓർക്ക്പോയിട്ട് ഞം ഇപ്പ ഞമ്മടെ കുട്ടികൾക്കൊന്നും പറ്റില്ലാന്നുള്ളൊരവസ്ഥയയ്ക്ക്
ഉം ഇനി ഇപ്പൊ ഞമ്മള് അല്ലെങ്കി തന്നെ സ്കൂളിലെക്ക് ബാഗ് വാങ്ങാന് ബുക്ക് വാങ്ങാന് അത് വാങ്ങാന് ഇത് വാങ്ങാന് ഒക്കെ പൈസ വേണം ഇനിപ്പോ കൊറച്ച് ജീൻസ് പാൻറും കൂടി മേടിച്ചൊടുക്ക അല്ല മറ്റേ ചുരിദാർ ഡ്രസ്സും കൂടി മേടിച്ച് കൊടുക്കേണ്ട കൊറവേള്ളൂ
അയിന്നെയാണ് ഇപ്പ ഇവര് പറയണ പോലെ ഇപ്പൊപോ കുട്ട്യോൾടടുത്തുള്ളല്ലേ ഇപ്പൊ ഇടാൻപറ്റുള്ളൂ
ആഹ് അല്ല ഓള് സ്കൂള് തൊറക്കുമ്പൊത്തേനും ജീൻസും പാന്റും ടോപ്പുക്കെ ഓർഡറ് ചെയ്ത് മേടിച്ചല്ലേ ഇനിപ്പ ഇത് മാറ്റിയിട്ട് വേറെടുക്കാൻ പറ്റുവോ ഇതന്നപ്പൊ ഒരു പണി ടീച്ചറോട് പറയാ ഞ ഉള്ളതാണിട്ടീർന്നത് ഇനി വേണം മാ റ്റണന്നുണ്ടെങ്കി പൈസ തരാൻ പറ ഡ്രസ്സെടുക്കാൻ
വീട്ടീന്ന് വിളിച്ചറയേണ്ടി വരും
ഉം അതിനി പിടിക്കുമ്പൊ അല്ല ഓരന്തേലും ചോദിക്കുവല്ലോ അപ്പോ അപ്പൊവാണെ അപ്പൊ വിളിക്കാം ഉം അങ്ങനെ ചോയിക്കണ്ടെങ്കി അവളോട് വീട്ടി വന്ന് പറയാൻ പറയ്
ഈ ഒരാഴ്ച ഇങ്ങനഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഇപ്പൊ അടുത്തായ്ച്ച മൊതല് യൂണിഫോം ഇടാല്ലോ ഇന്ന് തരിയാരുന്നെ പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോത്തേനും ഇടാർന്നു ഇപ്പൊ നാ ആഹ് അതന്നെയാണേ
തിരിച്ചൊടുത്തിട്ട് വേറെ എടുക്കണം വേറെ വാങ്ങണം
ആഹ്
ഉം എന്നാ പിന്നെ വേറൊന്നുല്ലല്ലോ
ഏഹ് ഇല്ലില്ല
ആഹ് ശെരി
ശെരി ശെരി